ആ ഹലോ എവിടെന്നാ
കേക്കാവോ
ഓ കേക്കാം നിങ്ങൾക്ക് കേക്കാവോ
അ ആ കേക്കാ കേക്കാം
പറഞ്ഞോ
ആ എന്തൊക്കെയ ഉണ്ട് വിശേഷം സുഖാണോ
ഓ സുഖം ഇവിടെ എല്ലാം നല്ല വിശേഷം അൽ കൊഴപ്പ ഇല്ല അവിടത്തെ വിശേശോ
ഇവിട കൊഴപ്പൊന്നും ഇല്ല ഓ ഇങ്ങനെയൊക്കെ ഇരിക്ക മഴ ണ്ടോ
ആഹ് ഇവിടെ മഴയില്ല കേട്ടാ മൂന്ന് ദിവസമായി മഴ പെയ്യാതെ അതിന് മുമ്പ് നല്ല മഴയായിരുന്നു ഇപ്പൊ മൂന്ന് ദിവസം ചെറുതായിട്ട് തൂറ്റലുണ്ട് അവിടെ മഴയുണ്ട് അവിടുത്തെ കാലാവസ്ഥ എങ്ങനെയാണ്
ഇവിടെ മഴയായിട്ടൊന്നുംല്ല ഇതേപോലെ തന്നെ നല്ല വെയിലുണ്ട് പഴയ കണക്ക ചൂട് നമ്മുക്ക് കുറച്ച് ദിവസം മുമ്പ് നല്ല ചൂടല്ലായിരുന്നോ വീട്ടിലെല്ലാം ഇരിക്കാൻ പറ്റാത്ത അവസ്ഥ അതേപോലെ തന്നെ ഇപ്പഴും നല്ല ചൂട് ഉണ്ട്
ഓക്കെ ഓക്കെ വേറെന്തുണ്ട് വിശേഷം? ഇല്ല ഇല്ല ഫുഡ് ഇപ്പ കഴിക്കൂല ഹസ് ബൻഡ് വന്ന ശേഷം ഒരുമിച്ച കഴിക്കാറ്. പിള്ളരൊക്കെ ടൂഷൻ പോയി ആ ഒരാള് കയ്യിലുണ്ട് ഓ രാത്രി
കുഞ്ഞ് കുഞ്ഞാന്നോ?
രണ്ടര വയസ്സായി, അവൾടെ ശബ്ദോണ് ഇപ്പോ കേട്ടൊണ്ടിരിക്കണത് എടക്ക് ശ്രദ്ധിച്ചാൽ കേക്കാം, അ ലച്ചോണ്ടിരിക്കാണ്, ആഹ് രണ്ടു പേര് ടൂഷൻ പോയി, ആ ആ
അവര് മൂന്നു മാസയ തെള്ളു അതൊണ്ട് കൊഴപ്പില്ല തൊട്ടി കെട ക്കുന്നെയുള്ളൂ. ഇപ്പ ഞാൻ ഒറക്കി വെച്ചതേ ഒള്ളൂ. കൊറച്ചു നേരായി ഇനീയിപ്പോ കൊറച്ച് കഴിഞ്ഞെന്നേൽക്കത്തോള്
ഓക്കെ ഓക്കെ മ് മ് പിന്നെ രാത്രിത്തെ ഫുഡോക്കെ ആയോ? ജോലിയൊ
ആ ജോലിയൊക്കെ തീർന്ന് നമ്മള് ഉച്ചക്ക് വെക് ക്കുന്ന തന്നെ രാത്രിയിലും കഴിക്കുന്നെ. അപ്പോ പിന്നെ അന്നേരം ഉച്ച ആകുമ്പത്തേക്ക് എല്ലാ പണിയും കഴിയും. പിന്നെ വൈകിട്ടത്തേക്ക് വല്യ പണിയൊന്നും ഇല്ല അങ്ങനെ, കുഞ്ഞൂടോള്ളൊണ്ട് എല്ലാം കൂടെ റ്റയ്ക്ക് ചെയ്യേണ്ടേ അതുകൊണ്ട് നമ്മൾ പെട്ടെന്ന് അങ്ങ് ചെയ്ത് തീർ ക്കും എല്ലാ പിന്നെ രാത്രി ഫുഡ് ഒണ്ടാക്കാൻ നിന്നാ അത് പിന്നെ പാടാ, അവിടെ എങ്ങനെ വേറെ ഫുഡ് ആണോ ഒണ്ടാ ക്കുന്ന രാ
രാത്രി ആ രാത്രി ഇപ്പ ഇന്ന് രാത്രി ചപ്പാത്തിയാണ്.
ആഹ് എല്ലാ വീട്ടിലും അങ്ങനന്നേ എനിക്കും ഒണ്ട് ചപ്പാത്തിയൊക്കെ ഒണ്ടാക്കി ദോ ദോശ മെനക്കടാൻ വയ്യാത്തൊണ്ട്
മ് മ് ഇവടെ നമ്മള് ചപ്പാത്തി മാവ് കൊഴയ്ക്കത്തില്ല റെഡിമെയ്ഡ് ചപ്പാ ത്തി മാവുണ്ടല്ലോ
ആഹ് ഞാനും അത് തന്നാ തോനേം മെനക്കെട്ന്നത്, മെനക്കെടാൻ വയ്യാത്തോണ്ട് ഞാനും അതാ ചെയ്യുന്നെ. ഇന്ന് രാവിലെ അതായിരുന്നു ഇവട പൊടിയൊക്കെ ഇരിപ്പുണ്ട്, പിന്നെ അത് കൊഴച്ച് ഒണ്ടാക്കി വരുമ്പത്തേക്ക് രാവിലെ ഉച്ചയാവും അതുകൊണ്ട് ഞാൻ പിന്നെ വെറുതെ മെനക്കെടാന്ന് വെച്ചിട്ട് പാക്കറ്റ് ചപ്പത്തി വേ അതാവുമ്പോ വല്യ കൊഴപ്പില്ല നമ്മക്ക്.
ആ ഇവിടെ കാണാതെഴുതി നോക്ക്. മ് പിന്നെ വേറെന്തൊക്കെയാ വീട്ട് കൃഷിയുണ്ടോ? കൃഷി
ഇല്ല ഞമ്മള അങ്ങനെ അധികൊന്നും ചെയ്ത വാഴ പിന്നെ അങ്ങനെ ചേമ്പ് അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ ഉണ്ട്, ചെറിയ ചെറിയ വാഴെ ക്കിഷ്ടം പോലെ ഇപ്പോ ഒണ്ട്.
ആ ആ നമ്മള ഇവിടെ കൃഷിയില്ല കേട്ടാ സ്ഥലം സൗ കര്യയൊന്നുല്ല നമ്മളെ വീട്ടിൽ നമ്മള് മൂന്ന് വീടാണ് കുടുംബ വീട് പോലെ ആ് ചെയ്തു വെച്ചിരിക്കുന്ന പ സെപ്പറേറ്റ് സെപ്പറേറ്റ് ഒരു കാമ്പൗണ്ടിന്റെ അകത്ത് മൂന്ന് വീട് ഒന്ന് എന്റെ ഉമ്മച്ചിടെ വീട് ഒന്ന് ഉമ്മുമ്മാടെ ഒന്ന് മ അങ്ങനെയൊക്കെ ത്രികോണ വീട് ട് ഇരിക്കുന്നു മൂന്ന് വീട് ഇച്ചിരി മുറ്റം ഒണ്ട് ആ എല്ലാ അതെ ഒരു ഫങ്ഷൻ വന്നാലും ഒരിത് വന്നാലും എല്ലാം നല്ല
ആഹ് അതാ എപ്പഴായാലും നമുക്ക് ആവശ്യ കൂടി അപ്പുറത്തട്ട് പോവാലോ നമ്മയൊക്കെ വീട് ദൂരെ ആയോണ്ട് പോയി വരാൻ പാടാ ആ
ഓ അങ്ങനെ ഹസ്ബൻ്റ് ഉണ്ടോ ഹസ്ബൻ്റ് എന്താണ് ജോലി
മില്ലിൽ വർക്ക് ചെയ്യുന്നു മില്ലില്ലേഇപ്പ ഇല്ല ഇന്ന് ഓ ഫാണ് ഇപ്പൊ പൊറത്തോട്ട് പോയിരിക്ക്ന്ന് കൊറച്ച് കഴിഞ്ഞേ വരുത്തോളൂ അവിടോ
അവിടെ വർക്ക് ചെയ്യുന്നെ
ആ ഇവിടെ ബേക യിലെ ചെഫാണ് സ്നാക്സ് പൊരിക്കുന്ന ജോലിയാണ് ആ രാവിലെ മൂന്ന് മണി തോ ത്ത് പതിനൊന്ന് മണി വരെയാണ് ജോലി അത് എല്ലാ കടകളിലും ഷോപ്പുകളിലും മറ്റേ ബേക്കറി ഷോപ്പുകളിലേ അവിടെയൊക്കെൊക്കെ കൊണ്ടെത്തി ചോടു എന്നിട്ട് ഒരു വൈകുന്നേരം അഞ്ച മണിയോടെ വീട്ട നിറ ഇറങ്ങിട്ട് കളക്ഷനിൽ പോവും രാവിലെ സ്നാക്സ് കൊടുത്ത് വൈകുന്നേരം പൈസ പിരിക്കാനേ
ആ ആഹ്
ഉം അങ്ങനെ അങ്ങനെയെ തോന്നുണ്ട് ലൈഫ് ഒക്കെ എങ്ങനെ പോകുന്നു ഹാ പ്പിയായിട്ട് പോകുന്നുണ്ടോ
ഓ ഒരു കൊഴപ്പല്ല ഹാപ്പി ആയിട്ട് തന്നെ പോവുക
ആ ആ ഇന്നലെ പിന്നെഞങ്ങളുടെ വെഡിങ് ആനിവേഴ്സ ഇന്നലെ അപ്പൊ ഇന്നലെ ആര്? താങ്ക് യു ഇന്നലെ കഴിഞ്ഞു ഇന്നലെ, ഇന്നലെ ഏഴ് മണിക്ക് എറങ്ങിയതാണ് വീട്ടിന്ന് അടിച്ചു പൊളിക്കാൻ വേണ്ടി പൊന്മുടീല് പോയി. ആ അയ്യോ സൂപ്പർ ആയിരുന്നു. ഓ നല്ല തണുപ്പും അതുപോലെ നല്ല മഴയും ക്ലൈമറ്റ് സൂപ്പറായിരുന്നു. ഓഹ് ഞാനും എന്റെ മക്കളും നനഞ്ഞു ഒരു വൈബ് സൂപ്പർ ആയിരുന്നു നല്ല വൈബ് ആയിരുന്നു. അവിടത്തെ ഒരു കട ആ മഴയും. മഞ്ഞും മലയാണ് അവിടെ മൊത്തം ഒരു മറ്റേ
ഓ ഞാന് പോയിട്ടില്ല പോണോന്ന് വിചാരിച്ചിട്ടുണ്ട്. ഇനി കുഞ്ഞിനെ കൊണ്ടൊന്നും ഇപ്പഴേ പോകാൻ പറ്റത്തില്ലല്ലോ അവൻ ഇച്ചിരിടെ ഒന്നു ആയിട്ടേ പോ നമ്മുടെ ഇവിടന്നും കൊറെ പേര് പോയിട്ടുണ്ട് എന്റെ അനിയനും ചേട്ടനും അവരൊക്കെ പോയിട്ടുണ്ട് നമു
ഓ ഓ ഞാൻ ഇന്നലെ ആദ്യായിട്ടാണ് പോയത് ആ ആദ്യായിട്ടാണ് പോയത് പക്ഷെ സൂപ്പറായിരുന്നു. ഒരുപാട് ലോങ്ങ് വണ്ടിയിലാണ് പോയത്, കാറിലല്ല ബൈക്കില്. ഒരുപാട്. ദൂരം മ് അയ്യോ
അല്ല എന്നാലും നല്ല ആയിരിക്കും, പക്ഷെ ഇരുന്ന് ഇരുന്നിരുന്നു നമ്മള് കൊഴയും ബൈക്കിലെ
ഓ അതൊക്കെ പിന്നെ കുറച്ച നേരം റെസ്റ്റ് ടുക്കാൻ വേണ്ടി ഒരു ചുസ് കടകളിലും ചായക്കടയിലും നിർത്തി നിർത്തി പിന്നെ പെട്രോൾ അടിക്കാൻ അങ്ങനെയൊക്കെ നിർ വെള്ളത്തിൽപോയ തോണ്ട് കുഴപ്പമില്ല,
എന്നാലും അടിച്ചു പൊളിച്ചില്ല
പത്തര മണിക്ക് ഇറങ്ങി തിരികെ കേറണ്ട. ഇ ഏ മട്ട
വ ആ ഇന്നലെ ഒരു ദിവസം നമ്മൾ അടിച്ചച്ച് പൊളിച്ചില്ലേ വെഡിംങ് ആനിവേഴ്‌സ് തിരികെ കേറ്റി ഇങ്ങനെ പോകാൻ പറ്റു ബർത്ത് ഡേക്കോ
ങ എല്ല എല്ലാ ആ ആനിവേഴ്സറി. ആ മോള് കിടന്ന് കളിക്കാ മോള് അയിലത്തെ മോള് പിന്നെ ഒരു മോള് ഒ അവളെ ഞാനാണ് പഠിപ്പിക്കുന്നത് അവള് ഒന്നിലാണ്. ഉം മോനാണ് ട്യൂഷന് പോണത് മോനെഴിലാണ് മോന് ഏഴില് മോൻ ഏഴില് ആ ഏഴില് മോൻ ഏഴില് മോൾ ഒന്നില് ഇപ്പഴായിട്ട് ഈ ഈ വർഷം ചേർത്തത അവടെ ആ ആ പിന്നെ വേറെ എന്തൊക്കെയുണ്ട് ആ കേക്കുന്നുണ്ട് പറഞ്ഞത് വേറെന്തക്കെ
ആ വേറെ ഇങ്ങനെയൊക്കെ പോകന്ന് എല്ലായിടത്തും പനിയ അസുഖങ്ങളൊക്കെല്ല വീട്ടി ൽ എല്ലാവർക്കും പനിയാന്ന് പറയുന്നു അവിടെ അച്ഛനും അമ്മക്കൊക്കെ അതുകൊണ്ട് അവർക്ക് വിഷമം കുഞ്ഞിനെ കാണാൻ വരാൻ പറ്റത്തില്ല ആ ഞാൻ ഇങ്ങ് ചേട്ടന്റെ വീട്ടിൽ
ആ നിങ്ങള് പിന്നെ ആ നിങ്ങള് പിന്നെ കല്യാണം കഴിഞ്ഞത് ഹസ്ബന്റിന്റെ വീട്ടി വീട്ടി വീട്ടിലോട്ടാ വരുന്നത് കല്യാണം കഴിഞ്ഞ്
ഓ ഓ ആന്ന് കല്യാണം കഴിഞ്ഞ് ഹസ് ബന്റിന്റെ വീട്ടിൽ പിന്നെ ഡെലിവറി സമയം നമ്മ മൂന്ന് മാസം കഴിയും പിന്നെ വീണ്ടും മൂന്ന് മാസം കഴിഞ് ഹസ്ബന്റിന്റെ വീട്ടിക്ക് പിന്നെയും തിരിച്ചു വരും
ഓ അങ്ങനെ ഇത് നമ്മൾ ഇത് നമ്മളെ ആ നമ്മളെ നാട്ടിൽ ഇങ്ങനെയല്ല നമ്മള നാട്ടില് എൻറെ വീട്ടിലാണ് ഓ ഞങ്ങൾ ഓ എന്റെ ഉമ്മാടെ വീട് സ്വന്തം വീട് അവിടെണ് ഹസ്ബൻറും നിക്കുന്നത് എന്റെ വീട്ടിലാണ്
അതെന്താ അങ്ങനെ അപ്പുറത്ത അങ്ങോട്ട് പോണ്ടേ അപ്പൊ നിങ്ങക്ക് അങ്ങനെ ഇല്ലല്ലേ
ഞങ്ങളുടെ നാട്ടില്കല്യാണം കഴിഞ്ഞവിടെ ചെറുക്ക ഞങ്ങള വീട്ടിലാണ് വത് പെണ്ൻന്റെ വീട്ടിലാണ് വരുന്നത് ഞാൻ അവിടെത്തന്നെ സ്റ്റേ ആഞങ്ങള വീട്ടിലാണ് പിന്നെ ആ ഉ ഓ പക്ഷെ അമ്മായുടെ വീട്ടിൽ പോവും ആഴ്ച ഴിവ് ദിവസം ഞായറാഴ്ചകളില് രാവിലെ പോയിട്ട് വൈന്നേരം വീട്ടിൽ വരും
അതായിരുന്നേ കൊള്ളായിരുന്നു നമുക്ക് ഭയങ്കര സങ്ക ഇവിടെക്കെ ആണെങ്കിൽ ഭയങ്കര സങ്കടംന്ന് വച്ച അമ്മമാര് അമ്മമാരും അച്ഛന്മാരെ പിരിഞ്ഞ് നമ്മള് നിക്കണ്ടേ എല്ലാ ഇവിടെള്ള എല്ലാരും അങ്ങനെ തന്നെ കല്യാണം കഴിഞ്ഞ് നേരെ അന്ന് തന്നെ പെണ്ണിന്റെ വീട്ടിലോട്ട് വരും പിന്നെ വല്ലപ്പോഴും നമ്മുടെ വീട്ടിലും പിന്നെ കുഞ്ഞ് ആകുന്ന കുഞ്ഞായി മൂന്നുമാസം വരെ അമ്മയുടെ വീട്ടില് അതുകഴിഞ്ഞ് നമ്മള് ഹസ്ബന്റിന്റെ വീട്ടിലോട്ട് വരുമ്പോൾ അമ്മയുടെ വീട്ടിൽ ഫുള്ള് കരച്ചിലും ബഹളം ആയിരിക്കും എന്റമ്മഇപ്പോ പ്പഴും കരച്ചിലാ കുഞ്ഞിനെ കൊണ്ട് വന്നന്നും പറഞ്ഞ് ഇപ്പ വിളിച്ച് മ് ഇപ്പൊ തേ ഒള്ളൂ ന്നട്ട് കാണാൻ വരാൻ വയ്യ പനി ആയോണ്ടേ അപ്പൊ അതിന്റെ സങ്കടം വരാൻ പറ്റാത്താന്റെ ഞാൻ പറഞ്ഞു കുഴപ്പ വില്ല പനി മാറി ട്ട് വന്നാൽ മതിയന്ന് കൊച്ചു കുഞ്ഞല്ലേ അപ്പൊ എല്ലായിടത്തും പനി
ഓക്കെ ഓക്കേ ഉ ഉം അതാണ് ഞാനും അതിശയി ക്ക്ണെ ഇതാ ഇവളിങ്ങനെ പറഞ്ഞ കല്യാണം കഴിഞ്ഞു നമ്മള വീട്ടിലല്ലെ വരേണ്ടത് ങ്ങോട്ട് പോണൊ അതാണ് ചോദിച്ചത്
ഇല്ലി ല്ല നമുക്ക് തിരിച്ച് നമ്മക്ക് ഇങ്ങോട്ട് ആഹ് നമ്മക്ക് ഇവിടെല്ലാം ഇങ്ങോട്ട് തന്നെ അതാണ് കൊഴ പ്പം
ഉം പക്ഷെ സങ്കടവായിരിക്കും അല്ലേ ഉമ്മയും വാപ്പയൊക്കെ പിരിഞ്ഞിങ്ങ് വരുന്നത് എന്നാല് ഹസ്ബൻഡിന്റെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ പിന്നെ കുഴപ്പ ഇല്ല ഇടയ്ക്കിടയ്ക്ക് വീട്ടി പോവാലോ അല്ലെ വീ ട്ടി പോവാൻള്ള ദൂര എത്ര അടുത്തന്നെയാണൊ വീട്
ഒരാ മുക്കാ മണിക്കൂറ അത്രേ ഒള്ളൂ അടുത്ത
ഉ ഉം ശരി ശരി ഉ ആഹ് ആണ് ലേ ഊം കൊ ആ ഓ ഓ ആ ഓ
നമുക്ക് വിചാരി ക്കുമ്പോ ഒന്ന് പോണോന്ന് വെച്ചാ പോയിട്ട് ഓടി വരാം പക്ഷെ ദൂരെ ഉള്ളവരൊക്കെ ആണെങ്കിൽ അങ്ങനെ വരാൻ പാടാ
അതെയതെ
പോവാ പോവയും
ഒ ഓഹ്
മാറി നിക്ക്
അ ആഹ് ഓഹ് അങ്ങനെ ഉം ഉം പിന്ന ബുക്ക് വായിക്കോ ഓഹ് ഓ ഓഹ് അങ്ങനെ ഇവിടെ നമ്മെടെ വീട്ടിലാണ് സ്റ്റേ ആഹ് ഹസ്ബൻഡ് ജോലി ചെയ്ത് പൈസേക്ക നമ്മളെ കയ്യിലാണ് കൊണ്ട് മാരേജ് കഴിഞ്ഞ് ഒരു മാസം വരെ ഏഹ് അവരുടേതായിരുന്നു ഹസ് ഹസ്ബൻഡിന്റെ ആഹ് പൈസ ആ തരല്ലിപ്പൊ ആ അട ആ രണ്ടാമത്തെ മാസം മുതല് എന്റെ കയിലാണ് ജോലി ചെയത് ക്യാഷ് കൊണ്ട് തരും ഞാൻ തന്നെ വിട്ടി ചെലവ് കാര്യങ്ങള് പിന്നേ ചെല ചെയ്യുന്നത് അങ്ങനൊക്കെ പോണു സുഖാണ് കൊഴപ്പല്ല ചെലപ്പ മിണ്ടില്ല അവിടെയാ ഉമ്മ അവിടെ എങ്ങനെ